ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ ആഹ് ഇണ്ട് ണ്ട്
ആഹ് ഇണ്ട്ണ്ട്
എന്തൊക്കേ വിഷ്
സുഖം തന്നെ ഇങ്ങക്കോ
കേക്കുന്നില്ലേ നെറ്റ്‌വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഏഹ് ഇപ്പളാണ് കറക്റ്റായിട്ട് കേക്കണത് ആഹ് ന്നട്ട് ഫുഡൊക്കെ റെഡി ആയോ രാവിലേക്കത്തെ ഫുഡൊക്കെ കയ്ച്ചോ
കയ്ച്ചിനില്ല എല്ല റെഡിയായി
റെഡി ആയീല്ലേ ആഹ് ഇവിടെ പിന്നെ നേരത്തെ കയ്ച്ച് മോള് സ്കൂള് പോയി മോൾക്ക് കൊണ്ടോവാനുള്ള ഫുഡാക്കണം അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ തെരക്കിലായിര്ന്ന്
ഓഹ്
ഹും മക്കളും തന്നെ പിന്നെ എല്ലാതും മഴ ആഹ് മഴ് ഇന്നലെ രാത്രി തൊടങ്ങി ഇപ്പൊ ഇങ്ങനെ പെയ്യ്ണില്ല അന്നാലും ഇങ്ങനെ ചാറി ചാറി ഇങ്ങനെ നിക്ക്ണ് ണ്ട്
ആഹ് ഇവടെ നേരത്തെയൊക്കെ ന്നല്ല മഴയ്ണ്ടായിരുന്നൂ ഇപ്പം നിന്നു ഉം
ആഹ് എന്നാലും വെയ്ല്ങ്ങടുദിച്ച് വന്നിട്ടില്ല ഉം
ആഹ് ശെരിക്കു വന്ന്നില്ല അ
ആഹ്
ഉം
പിന്നെ ര രാവിലക്കത്തിനെന്താ ഫുഡ്ണ്ടാക്ക്‌യേ
പുട്ട്
പുട്ടൊ ആഹ് ഉം ഞാന് ദോശക്ക് കൂട്ടി വെച്ചിര്ന്നു മോൾക്ക് നെയ്റോസ്റ്റ്റ്റിഷ്ട്ടാണേ അപ്പോ പിന്നെ ഞാൻ ഇന്നൽത്തന്നെ ഇത് മാവ് റെഡിയാക്കി വെച്ചിരുന്നു കെടന്നപ്പ തന്നെ അരച്ച് വെച്ച് കഴിഞ്ഞപ്പോ രാവിലൊരു നമുക്കൊരു ഒരുക്കാണല്ലോ പണിക്കൊക്കെ
അതെയതെ
അപ്പ്ന്ന് സ്കൂൾക്ക് ത് കൊണ്ടോവാന് ഫ്രൈഡ് റൈസ് മതിയറഞ് അപ്പ ഞാൻ ഫ്രൈഡ് റൈസാക്കി കൊടുത്തു അപ്പോ പറയാ നെയ് റോസ്റ്റ്ണ്ടാ ണ്ടാക്കീട്ട് നെയ്റോസ്റ്റ് വേണ്ട കയ്ക്കാനും ഫ്രൈഡ് റൈസ് മതിയറഞ്ഞ്
ഓ
ഞാൻ വേഗെന്ത് ചെയ്യ മോള് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണേയ് അപ്പോ സ്കൂൾ ക്ക്ള്ള റെസിപ്പീസൊക്കെ ഞാനങ്ങനെ അങ്ങ്ട് ചെയ്യും ഇപ്പൊ ഇന്നെന്താ ചെയ്തേച്ചൈഞ്ഞാല് ബസുമതി റൈസ് വേവിച്ചട്ട് പിന്നെ ആദ്യെന്തെയ്തു ചിക്കന് ഇത്തിരി മസാല പെരട്ടി വെക്കും പിന്നെ മഞ്ഞളും മൊളകും ഉപ്പു ഒക്ക പെരട്ടി വെച്ചിട്ട് അതൊന്ന് ഫ്രൈയാക്കും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെറിയ എല്ലില്ലാത്ത കഷ്ണങ്ങളല്ലേ
അതെ അതെ
ഒന്ന്ങ്ങനെ പിന്നെ പാ ഫ്രൈയാക്കീട്ട് ആ എ എണ്ണേദീക്കന്നെ കൊറച്ച് ഒരു മുട്ട പൊട്ടിച്ച ങ്ങടൊയിക്കും ങ്ങട്ടതും കൂടെ അങ്ങട് ചിക്കും പിന്നെയത് ക്ക് നമ്മള കയ്യില്ള്ള വെജിറ്റബിൾസൊക്ക കട്ടെയ്തട്ട് ചെറുതാക്കി കട്ടെയ്തട്ട് അയിക്കങ്ങട്ടിട്ട് എളക്കീട്ട് കുറച്ച് കുരുമൊളക് ക് പൊടി കൊറച്ച് ഗരം മസാലേ ഉപ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് സെയ്യും പിന്നെ ഉപ്പിട്ട് വേവിച്ചിട്ട്ള്ള ഈ റൈസ് എടുത്തിട്ടയിക്കങ്ങട്ട് തട്ടിക്കൊടുക്കും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊട്ത്ത് കഴിഞ്ഞാല് നല്ലൊരു ഫ്ലേവറുയ്ക്കാരം മക്കളിരുന്ന് കഴിക്കൂം ചെയ്യും അത്ക്കാണെച്ചെങ്കി ഓൽക്ക് വേറെ കറിയൊന്നും വേണ്ട സ്കൂൾക്കൊണ്ടോവാന് ഒരു കൊറ്ച്ച് കുക്കുമ്പറ് കട്ടീതതും പിന്നെ കൊറച്ച് സാലഡും ആക്കികൊടുത്ത് കഴിഞ്ഞാലെയ്
അത് മതിയല്ലേ
പച്ചക്കറി എല്ലാതുആയി പിന്നെ ഫൈബറു ആയി പ്രോട്ടീനു ആയി കാർബോഹൈഡ്രേറ്റു ആയി എല്ലാ എല്ലാ ആയി മക്കളെ വയറ്റിക്ക് എത്തും ചെയ്യും നമുക്കും ഈസിയാണ് ആഹ് കഷ്ട പ്പെടണം അപ്പൊ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലെ പെട്ടെന്ന് കഴിച്ചോളും അപ്പൊ വേഗം അങ്ങനെ ചെയ്ത് കൊടുത്ത് പിന്നെ സ്നാക്സിന് കൊറച്ച് പിന്നെ ഫ്രൂട്ട് സും കട്ട് ചെയ്ത്ങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത്
ഓഹ് ചെറിയ മക്കളാണോ
മോള് നാലാം ക്ലാസ്സില്
ആഹ് ഹാ
പിന്നെ ഇന്നാല് പച്ചക്കറി കയിക്കൂലെയ് ചിക്കനും മീനും ബീഫും അത്ണ്ടെങ്കില് അത് മാത്രം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഇപ്പൊ നമ്മളെന്തേലും സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുത്ത കൊടുത്ത് കഴിഞ്ഞാല് അത് അങ്ങനെ കഴിച്ചോളും
ആഹ്
റൈസില് എന്തെങ്കിലും ഒരു സ്പെഷ്യല് വരണം ആൾക്ക് എന്നാ പിന്നെ ഭയങ്കര ഇഷ്ടാ
ഓഹ് അങ്ങനെ
ഉം അവിടെ എങ്ങനെയാ
ഇവിടെ പിന്നെ കുട്ടികൾ ആരുംല്ല അതുകൊണ്ട് അതിന്റെ കഷ്ടപ്പാട് മനസ്സിലാ
ആഹ് ചെറുതിപ്പോ എണീറ്റിട്ടില്ല ഇത് ഈ നേരം വരെയും ഒറക്കാണ്. ഇന്നലെ കുറച്ച് വൈകീട്ടാ കിടന്ന് അപ്പൊ ആൾക്ക്ള്ള ഇതേപോലെ അമൃതം പൊടിയിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച്ക്ക്ണ് എണീറ്റിട്ട് കൊടു കൊടുക്കാൻ വേണ്ടിട്ട്
ഓഹോ
പിന്നെ ഞാനും മോളും മോനും തന്നെ ഉള്ളൂ. അപ്പൊ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കീല് അത്യാവശ്യം കൊറ്ച്ച് കുറച്ചൂടെ ബാലൻസ്ണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ഞാനും അത് വെച്ചൻ അഡ്ജസ്റ്റ് ചെയ്യും ഇനി മോനിക്ക് കഞ്ഞി വെക്കണം എന്ന പണി കഴിഞ്ഞ് ഇനീണ്ട്ട്ടോ ക്ലീനിംഗ് ഇണ്ട്ട്ടോ ക്ളീനിംഗ് കഴിഞ്ഞിട്ടില്ല
അലക്കൊക്കെ കഴിഞ്ഞോ
ഇല്ല അലക്കാൻ പിന്നെ മെഷീനില് കൊണ്ടോയിടും
ആഹ് അതുകൊണ്ട് അതത്ര കഷ്ട
ആഹ് കഷ്ടപ്പാടില്ല ഇനി ക്ലീനിങ്ണ്ട്. ഇന്ന്പ്പോ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് ക്ക്ണ് മേലെക്ക് മേലെ അധികൊന്നും തുടക്കലില്ല എപ്പഴെങ്കിലും ഒക്കെ ഞാൻ പോയിട്ട് അങ്ങനെ ആരും അങ്ങനെ കേറി പോവൊന്നും ചെയ്യില്ലല്ലോ ചെലപ്പോ ഇന്റെ മോളെ ഫ്രണ്ട്സുകൾ ഒന്നിച്ചിട്ട് ഇങ്ങട്ട് വരല് വൈകുന്നേരൊക്കെ കളിക്കാൻ വേണ്ടീട്ട് അപ്പൊ ഇതേപോലെ പിന്നെ ഓല്ങ്ങട്ട് പേപ്പേഴ്സ് വെട്ടി പരത്തീട്ടും ഇതായിട്ടും അങ്ങനെ നിക്കും
ആഹ് ഹാ അപ്പം മോനും വാവേം ഇണ്ടാവുമ്പോ ചെയ്യാൻ പറ്റോ
ഓ ഞാന് ബുദ്ധിമുട്ടാണ് ഞാനിനി ക്ലീനിങ്ങ് വെച്ച് കഴിഞ്ഞാല് ഇനി അടിച്ചു വാരി ഇടലൊക്കെ ഇപ്പൊ ഇടും എന്നിട്ട് ഞ്ഞി അവനിഞ്ഞി ഒറങ്ങോലോ ഉച്ചയ്ക്ക് ആ സമയത്തെ ഞാൻ മിക്കവാറും തുടയ്ക്കല് അതന്നെ ഈ സമയാകുമ്പത്തിന് എണീ ഒരിക്കല ഉണ്ട് ഇന്ന് എന്താ ഇന്ന് ഇന്നലെ കുറച്ച് താമസിച്ചച്ച് പറഞ്ഞ കൊണ്ട് ആവാം എനീക്കാത്തത് ഓന എണീറ്റ് കഴിഞ്ഞ എണീറ്റ് കഴിഞ്ഞ പിന്നെ ഒന്നിനന് സമ്മക്ക നമ്മള് ഈ തുടച്ച് ആ തുടച്ച് കഴിയാ തുടക്കട വ വത്തില കളിക്കും നമ്മൾ തുടച്ചോടുത്ത് കൂടി ഓടിക്കളിക്കും അപ്പൊ അത് പിന്നെത കാല് വൈതിട്ടേ വേകം വീഴും അപ്പൊ എനിക്ക് പേടിയാണ് പിന്നെ ആരെയും ബോധിപ്പിക്കാണ ഞങ്ങൾ മാത്രല്ലേ അപ്പൊ ഞാൻ ഓന ഉറങ്ങിയിട്ട് അതിന്റെ സാവകാശത്തിൽ പിന്നെ അങ്ങനെ തുടച്ച തുടക്കാൻ മാത്രമല്ല ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി
ആഹ അതെ അത് ശെരിയാ ഇവിടെ എന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാ അങ്ങനെ പൊടി അങ്ങനെ വര ല്ല പക്ഷേങ്കില് ഒരു ഒരുതരം പൊടിയല്ല എന്താ പറയാം എന്തോ ഒരു തരം അതിനെന്താ പറയാന്ന് തന്നെ അറിയില്ല
ആ അത് എത്ര യാലും ഉണ്ടാവും എത്ര ആയാലും ഉണ്ടാവും നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതാക്കാരം ഇപ്പ നമുക്ക് പിന്നെ
അല്ലാതെ മണ്ണ് പൊടി അങ്ങനത്തെ പ്രശ്ന ഒന്നുമല്ല അതെ
നിന്നോട് ഹസ്ബൻഡന്റെ ചീത്തറിം ന്തിനായി വെറുതെ തുടക്കണ ദിവസം എന്ന് വോദിച്ചിട്ട പറയും എനിക്കത് ഞമ്മളൊ തുടക്കാ ഇരിക്കയ ക്ലീനക്കാതിരിക്കയ ചെയ്ത അന്ന് ഫുള്ള് ഗെസ്റ്റ് ആക്കാരം
സത് സത്യാട്ടോ കാര്യം അന്ന് എവിടന്നാന്നല്ലാത്ത ആൾക്കാരായിരിക്കും
വീട് അലങ്കോലായിട്ട് നിക്കണോ അന്നൊക്കെ ഗെസ്റ്റ് ആക്കാർ
അ സത്യം ആ ഇപ്പോഴ ഒരുക്കി വെക്കുന്ന സമയത്തൊന്നും ആരുണ്ടാവില്ല വയ്യാതെ എന്തെങ്കിലൊ ഒരു മൂലക്ക് കൂട്ടിപ്പോയോ അന്ന് ആരെങ്കിലുംൊക്കെ ഉണ്ടാവും ഉ
അട്ട് ഉച്ചക്കത്തിന് എന്താങ്ങ സ്പെഷ്യല്
ഒന്നും തീരുമാനിച്ചിട്ടില്ല ചിക്കൻ വാങ്ങിച്ചത്ണ്ടായി ഇന്നലെ അമ്മേന്റെ അനിയത്തിയും മക്കളൊക്കെ വന്നിട്ടു ണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ചിക്കൻ കറിക്കെ വെച്ചപ്പോ അതിന്റെ പീസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അപ്പൊ അത്നിപ്പോ ഫ്രൈ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ആക്കണം
ആഹ
പച്ചക്കറി എന്തെങ്കിലും വെക്കണം ഞങ്ങള് മൂന്ന് പേരെ ഞാനും അച്ഛനും അമ്മ മാത്രേ ഉള്ളൂ അതെ അതോണ്ട് വല്യ കൊഴപ്പില്ല
നിക്കൊന്നല്ലേ ഇനിപ്പോം ഹസ്ബന്റ് വരും ഈ മാസം ലാസ്റ്റ് അപ്പൊ പിന്നെ ഈ തട്ടിക്കൂട്ടൊന്നും നടക്കൂല അവൾക്ക് രാവിലെ അത്യാവശ്യം നല് നല്ല ഹേവി ആയിട്ട് വേണം ഉച്ചക്ക് ഇതേപോലെ ചോറും കറിയും ഉപ്പേരി അങ്ങനെ ഐറ്റംസൊക് കാ ണം ചപ്പാത്തി
ഓഹ് അപ്
മൂന്ന് നേരം ഇണ്ടാക്കണം നാലുമണിക്ക് എന്തെങ്കിലും അതും വേണ്ടരു നാല് മണിക്ക ആൾക്ക് ഇങ്ങനെ എണ്ണ പലഹാരങ്ങള് ഇഷ് ചെല ങ്ങനെ രാവിലെ ഉണ്ടാക്കല്ലോ നമ്മള് പൂവട അതുപോല തന്നെ പിന്നെ ചക്കന്റെ എലട അങ്ങനത്തെക്കെ ആർക്ക് ഇഷ്ടം
ഓ ആ ആഹാ
ഓളില് വല്ലാണ്ട ആള് ഇക്ക് ഇഷ്ടല്ല
ഓഹ് ഇപ്പം ഒരു എത്ര വർഷായിട്ട് പോയതാ
ആള് പോയിട്ട്പ്പൊ ഒരു വർഷം ആവണേ ഉള്ളൂ ഞങ്ങൾ അവിടെ ഏര്ന്ന് ഞങ്ങള്പ്പോ വന്നിട്ട് രണ്ട് മാസം ആവേണേയൊള്ളൂ
ഓഹ് ആ ഹാ അങ്ങനെ അപ്പൊ ഇനിപ്പ വരുമ്പോ എന്തായ കാര്യയിട്ടൊക്കെ ഇണ്ടാക്കണ്ടേ
എന്ന ഇണ്ടാക്കണം ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ്ത്തെ വരവാ ഹൗസ് ഫാർമിംഗ് കഴിഞ്ഞിട്ട് ഒരു മാസേ നാട്ടില് നിന്നിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ പോയതാ പിന്നെ ഞങ്ങൾ അങ്ങട്ട് പോയി പിന്നെ ഫസ്റ്റത്തെ വരവാ
അഹ് ഹാ
തറവാട്ട് വീട്ക്കാണ് വന്നിട്ട്ള്ളത് അദ്യയിട്ടാണ് സ്വന്തം വീട്ട ട്ടിക്ക് അവിട്ന്ന് വര്ന്നത് ആഹ് അട്ത്ത അട്ത്ത മാസത്ത്ക്ക് ഒരു വർഷ ആവും ഞങ്ങള് ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട്
ഓഹ് ആഹാ അപ്പം ആള് വരുമ്പം വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടാവോ അല്ലെങ്കില് ഇ
അല്ല ഫസ്റ്റത്തെ ദിവസന്ന് എല്ലാരും വര്വണ്ടാവും പെങ്ങമാരും ഏ എ ഉമ്മി ഉപ്പി അനിയനും ഏട്ടനും ഫാമിലി ഞങ്ങൾ വന്നസ് സമയത്തും അങ്ങതന്നെര്ന്നു ഞാന് വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എല്ലാ രൊടും വൈകുന്നേരം എല്ലാരോടും വരാ പറഞ്ഞു
ആഹ്ആഹ്
ഞാൻ വന്ന് ഞാൻ കൊഴഞ്ഞിയതായിരുന്നു ഇന്നാലും നമ്മളിപ്പോ വരുമ്പോ ഇപ്പോ അവരൊക്ക ഒന്ന് എ എത്രയലും നമുക്ക് ഫാമിലിനെ നമ്മൾ ചേർത്ത് പിടിക്കണല്ലോ
തീർച്ചയായിട്ടും
അം അപ്പൊ ഞാൻ വന്ന പാട തന്നെ ഞാൻ വിള്ച്ചിട്ട് പറ്ഞ്ഞു രാത് ത്തി എല്ലാരരോടും വരാൻ പറഞ്ഞു ഇന്നട്ട് വേഗം ഞാൻ കുക്കറ്ല് നെയ്ച്ചോറും വെച്ചു ബീഫ് കൊണ്ട ന്നിട്ട് ബീഫ് വര ഇതും ജിതും ചിക്കനും വരട്ടി അങ്ങനെ എല്ലാരും ഒന്ന് കൂടി പെട്ടിയൊക്കെ തൊറന്ന് എല്ലാർക്കു ഉള്ളതൊക്കെ കൊടുത്ത് എല്ലാരും ഹാപ്പി ഞാനും ഹാപ്പി നമ്മൾ കൊറച്ച് ട്ടയേർഡാണെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോ നമുക്കൊരു സന്തോഷാണല്ലോ അഹ് ആഹ് ആഹ് ഇത്രയും കാലം നമ്മൾ അവിട്ക്ക് വന്നിട്ട് നമ്മൾ എല്ലാരേ കൂ ടെയും ഒരുമിച്ച് തൊറക്കു ഇതാ ക്കൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾക്കൊരു വീടായി നമ്മള് മാറിയ പാട തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തുന്ന് പറയുമ്പോ അത് ആർക്കായലും ഒരു മനസ്സില് ഒരു എടങ്ങാറുണ്ടാവല്ലോ അപ്പോ അത് വ വേണ്ടാന്ന് വെച്ച്
ഉം
ഇനിയിപ്പ ആൾ വരുമ്പളു അങ്ങനെതന്നെ ആയിരിക്കും എന്താ മെബി ഒന്നും അറിയില്ലട്ടോ ഇപ്പൊ അവര് ഇപ്പൊ ഇപ്പ അന്ന് നല്ല സ് സ്കൂൾ ഇില്ലാത്ത സമയയിരുന്നു എല്ലാവർക്കും വരാൻ പറ്റിയിരുന്നു ഇനിയിപ്പോ സ്കൂൾ തുറന്നൊണ്ട് എല്ലാർക്കും പറ്റു എന്താ വിളിക്കലും നമ്മളെ കടമ വരലും വരാതിരിക്കലും അവരുടേത് ആ ഓക്കെ എന്ന ഒക്കെ വിളിക്കാട്ടോ
ല്ല